ഒ ആഹ് ആഹ് ആഹ്
എന്തെക്കേണ്ട് പുത്യെ പുത്യേ വിശേഷങ്ങൾ
പുത്യെ പുത്യേ വിശേഷങ്ങളൊന്നും ആയിറ്റ്ല്ല.
ആഹ് ഞമ്മക്കൊരു ഞമ്മക്ക് പൊർത്ത്ക്കോയാലോ പൊർത്തോയാലോ
പൊർത്ത്ന്ന് പർഞ്ഞാല്
ഒന്നല്ലക്കി സിനിമാണാംപോവാ അല്ലെങ്കീ കോഫിടി ക്കാനും ചായ അല്ലെ കാപ്പി കാപ്പി കുടിക്കാനൊക്കെ പോവാ. അൻക്ക് എപ്പൊ വുൾ ച്ച് അൻ അന്നെ കിട്ടലെ ഒന്ന് കാണാൻ പൂതിഅയ്ക്ക്ണ് അനക്ക് എ വിൾച്ചുമ്പളും ഇജ്ജ് ബിസ്യാ
ഇച്ചോ ഇച്ച് ബി സിയെ ഞാൻ ബി സിയേ അല്ല. ഞാന് ബെർതെഇര്ക്കാബടെ ഒരു പണി ഇല്ല. എത്താപ്പം ആര് വിളിച്ചാ വർത്താനം പർഞ്ഞ്കാൻ
ച്ചാ അൻക്ക് എപ്പ വിൾച്ചുമ്പളും ബിസ്സ്യാ ആരൊടാ ഈ പെണ്ണ് ഇത്ര നേരം സംസാരിച്ചാ വിചാരിച്ചും
അതൊക്കെ അൻക്ക് തോന്നാണ് ഞാന് ഒര് ബിസി സി ഇജ്ജ് അയ്ന് വുൾച്ചാലല്ലേ ബിസ്സി ആണോ അല്ലേന്ന് അറിയുള്ളൂ വിൾച്ചാതല്ലെ ബിസിയാണ്ന്ന് പറയല്ലേ.
ഞാൻ വുൾച്ചല്ണ്ടെയ് ഞാൻ വുൾച്ചുമ്പത്തന്നേണ് ബിസി പറീണെഹ് അല്ലാതെ വെർതെ ബിസ്സി പറയൊപ്പൊ
ഏഹ്.
അന്റെ പുത്യേ പുത്യെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമില് അന്നെ കണ്ടു നല്ല ഭയങ്കര മാറ്റം ണ്ടല്ലൊ അന്നെ കാണാന്
ഉം ആഹ് ചൊറ്ക്ക് കൂടിയില്ലേ ഇപ്പോ ഞാൻ മറ്റേ നല്ലവോണം ഒന്ന് നോക്കായ്രുന്നു ശരീരം നോക്കി
ആഹ് ഇത് മറ്റേ കടലമാവും, തൈരും തക്കാളിയൊക്കെ നല്ലൊം മോ
അന്തെങ്കിലും നല്ലോം മോത്തേക്ക്ണ്ട് പിന്നെ അതല്ല നമ്മള് ശെരിക്ക്ണ്ടല്ലോ ഈ വാരിവൽച്ച് വാരി വൾച്ച് തിന്ന്ണേ അയ് തേക്ക്ണേക്കാട്ട്ലും നല്ലത് നമ്മള് തിന്ന്ണാണ് നല്ല നല്ല ഭക്ഷണം കഴിച്ചാല് അത് നമ്മളെ മോ ത്ത് തേക്ക്ണേകാട്ടിലെഹ് നല്ലോണം എഹ് ഇത് തെരും.
ആഹ് ഗുണം തരുംല്ലേ ഗുണമേന്മ തെരും ന്നട്ട് എ എന്താ ഇത് തക്കാളിയൊക്കാണ്ട് പച്ചക്ക്ന്നലാ
തക്കാളി അല്ല ഞാന് നല്ല് നല്ലെ പച്ച ക്കെ പച്ചക്കറികളും പഴങ്ങളുംല്ലേ മറ്റേ ത് പപ്പായാ പപ്പായേണ് മെയ്ന്
ഏഹ് അന്റെ പുത്യാപ്പൾന്റെ കീസ കാലിയായോ കീറിയോ
പപ്പായന്ന്ട്ടോ
അല്ല അൻക്ക് ഓരോന്നും വാങ്ങി തന്ന് ഏഹ് അന്റൊടണ്ടോ.
ആഹ് ആഹ് അപ്പോ പപ്പായ മരണ്ടാവുമ്പോ പപ്പായ ഇങ്ങനെ ത് ന്നും. അപ്പോ ചോറുകൂടിയതാ തോന്നും. പിന്നെ ഞാം മറ്റേ എന്താ ആപ്പ്ളും നെല്ലിക്കിം. ബീറ്റ്റൂട്ടും പിന്നെ അങ്ങൻ തോക്കേട്ട്ങ്ങാണ്ട്ണ്ടൊരു ജൂസുട്ച്ചല്.
ഇൻക്കറീലാ. ആഹ് വെറ്തല്ല ഞാം വിചാരിച്ചു ന്നാ ഇജ്ജ് ആ ഫോട്ടോ കണ്ടപ്പോ ആഹ് ഈ പെണ്ണ് മാനങ്കി അയ് പൊള്ള കൃത്തയ്ക്കാരേ പോട്ടം.
ഉം എല്ലാരും പറയുംപ്പത്.
ഏഹ് അന്നേ നേരിട്ട് കണ്ടാ ഞാൻ നെട്ടുവൊ. ഇജ്ജ് മ്മളെ മമ്മുട്ടിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച്ആ.
ഉം മമ്മുട്ടി ഒന്നും ആവണ്ടീന്നി ഉം. സാമന്നെയ്ന് ഓലൊക്കെ ഫുള്ള് മേക്കപ്പ അല്ലേ. സത്യം പർഞ്ഞാ ഞമ്മളൊക്കെ തന്നേണ് ഈ മേക്കപ്പ് ഇല്ലാതെ ചെറ്ക്ക്ള്ളോല്.
ആഹ് ഇജ്ജയ്ന് പ്രകൃതി രമണീയമായ മാറ്റമാണ് അന്നിൽ ഞാൻ കാണുന്നത്.
അതെ അതെ. ഞാന് പ്രകൃതിയോട് ഇണങ്ങിയ സാധനങ്ങള് മാത്രെ ഉപയോയ് ക്കാറൊള്ളൂ. അത്ഞ്ഞിപ്പോ മോത്ത് തേക്കാനായാലും അത് ത് ന്നാനായാലും. ഒക്കെ ഞാനങ്ങനെ തേക്കുകയൊള്ളൂ. ഉം അഅ്‌ ശെരി.
അപ്പൊ പിന്നെ ഇജോന്നും ത് ന്നൂലാ പോന്നാല് ഇജ്ജ് തട്ടുകടേക്ക് ഞങ്ങളപ്പം പോന്നാ ഒന്നും ത് ന്നൂലെ ചോയ്ച്ച്ആ.
ഞാനീ എണ്ണ ഇല്ല ആഹാരങ്ങൾ അധികം കയ്ക്കാറില്ല.
അൻക്ന്നാ ഞങ്ങള് ഞാന് പൊറാട്ടിം കൊത്ത്ബീഫും കഴിക്കാനാ വിചാരിക്ക്ണ് അപ്പ ഇജ്ജ്ണ്ടായാല് അമ്മക്ക് വർത്താനം പറയും വാണം. ന്നാ അൻക് അവ്ട്തെ രണ്ട് മൂന്ന് തക്കാളി പച്ചക്ക് ത് ന്നാൻ തരാം പറയാ.
അപ്പം മുട്ടിം ത് ന്നാമതി.
അപ്പിം മു അപ്പം മു അ
അപ്പത്തിന് കൊയ്പല്ല്യല്ലോ മുട്ടറോസ്റ്റോന്നും പ റ്റൂല മുട്ട മാത്രം. ഞാന് എരൂ പുളി മധ് രം ഇതൊക്കെ ഞമ്മളെ ആഹ് ചർമ്മത്തിന് ദോഷകരമായി ബാധിക്കും.
ആഹ് അ.
മതിരം ത് ന്നാല് ഞമ്മളെ ശരീരം ചുളിയും. അങ്ങനെ എരുന്നാലും പുളിന്നാലും അങ്ങനെ
മത് രം ഞമ്മള് മത് രം ത് ന്നാ അമ്മള ശരീരം വ്ർക്കും പറണേക്ക.
ഉം. പക്ഷെ മത് രന്നാ മ്മളെ ശരീര ചർമ്മത്തിന് കേടാണ്.
എങ്ങനെ?
ചുളിവ് രും ചർമ്മത്തിന്.
ആഹ് അപ്പൊ പിന്നാ
ഉം അപ്പം ഈ സിനിമാ നടിയാളെക്കെജ് കണ്ടിട്ടില്ലേ?
ആഹ് ആഹ് ഓലക്കെ മ മാധുരം നിർത്തിയെച്ച്ക്കാണ്ന്നൊക്കെ പറഞ്ഞാണ്ട്
ഓലക്കെ പരസ്യത്തില്ങ്ങനെ. ഓരോ മാങ്ങന്റെ പരസ്യ മാങ്ങാ ജ്യൂസിന്റെ പരസ്യോം കേക്കിന്റെ പരസ്യത്തിലും ഒക്കെ ഓലഭിനയ്ച്ചുന്നല്ലാതെ ഓലൊന്നും തിന്നൂലാ ആഹ് ഞമ്മളൊക്കെ ട്ടമ്മാരെപോലെ ഒലെ ചുർക്കിന്റെ രഹസ്യം ഇതാണ്ന്നൊക്കെ പർഞ്ഞാണ്ട് ഓലതു തൊക്കെ കുടിച്ചിട്ട് ആഹ് ഓല് പച്ചള്ളക്കെകാരം കുട്ച്ചിണതേ.
അതന്നെ.
ഉം ഞമ്മളത് പൊട്ടൻ മാരെ പോലെ അങ്ങനെ ആഹ് കുടിച്ചും തിന്നോം ചെയ്യും ചെയ്യും.
ഞമ്മളാണെ കാണക്കെ വാരിവലിച്ച് മുണുങ്ങും ചെയ്യും.
ആഹ് അതന്നെ നമ്മളെ വിചാരം അതൊക്കെ തിന്നാ നല്ലോണം ഇണ്ടാവുന്നാണേ.
ആഹ് പിന്നെ അതു അല്ലാ പൊർത്ത്ത്തെ ഭക്ഷണം കാണുമ്പോ തന്നെ നമ്മക് നമ്മളെ തൊള്ളീന്ന് ഇങ്ങനെ വള്ളൊറ്റും.
ഉം ആന്നെ
നമ്മള് പൊർത്ത്കൂടെ പോവുമ്പത്തന്നെ നല്ല മണല്ലേ.
ആഹ് മണാ പിന്നപ്പെന്താറിയോ കൊറേത് തിന്നാന്ന്ട്ടൊന്നും കാര്യല്ലാ. എപ്പളാ അസുഖം വെര്യാന്നൊന്നും പറയാൻ പറ്റൂലാ. അത് ഇന്നീപ്പോ ഇപ്പൊ ബീഡി വൽച്ചാതോല്ക്ക് ബീഡി വൽച്ചണോലെ ക്യേൻസറ് വെര്ണില്ലേ?
ആഹ് അതന്നെ അതെ അതന്നെ.
ഇണ്ടല്ലോ ആഹ് അതേപോലെ തന്നെയാ നമ്മള് തിന്നാന്നാലും
അത്പ്പച്ച് അന്നോടാ പറയാള്ളെ ഇജ്ജന്ത് പ്രകൃതി രമണീയമായ സൗന്ദര്യം കാത്ത് സൂക്ഷിച്ചാന് ഇജക്കന്ന് കണ്ടതൊക്കെ തിന്നാന്നാ തിന്നാന്നാ ക് പോയി.
ഉം അയ്ന് ഞാൻ കൊർചൂടി നോക്കട്ടെ. കൊർച്ചയ്ഞ്ഞാ പിന്നെ പ്രായാവൂലെ അപ്പ പിന്നെ നമ്മളിതൊന്നും നോക്കണ്ടല്ലോ.
ആഹ് പ്രയാവുമ്പോ എന്തായാലും അനക്കൊരു പുത്യാപ്പളെണ്ട്. എന്തിനാപ്പെഞ്ഞ് പിന്നെ പ്രായാവാൻ കാത്ത്ക്ക്ണ്.
ഉം പുത്യാപ്പളെക്കെണ്ട്. ഉം പുതിയാപ്പൾന്റെ മുമ്പിലൊന്നും അല്ലാ അണിഞ്ഞൊരുങ്ങി നിക്കല്
ആഹ് മറ്റ്ള്ളോലെ കാഴ്ച്ചവസ്തു ക്കളായിക്കാണ്ട് വെച്ച്
അതൊരു സത്യാല്ലേ
അതന്നെ അതന്നെ പുതിയാപ്പിളാരെടുത്ത് നമ്മള് അണ്ണാച്ചിയാളെമാരിയെക്കെ
മുടിം വാരൂലാ മുടിം അഴിഞ്ഞിങ്ങനെ ഒരു നല്ല സ്പ്രേ അടിച്ചൂലാ ഉം പൊറത്ത്ക്കങ്ങട്ട് എറങ്ങുമ്പം ഉം വിൻ്റെ മാക്സിയെടി എപ്പെഴും ഒരു മണാടി ഇൻ്റെ മാക്സിക്ക്ണ്ടോ ആ മണം അതെല്ലെടി ആ ഒരു ശീലാ ഞാ എപ്പളും ആലോയിച്ചും റബ്ബേ തിരുമ്പി ആഹ ഞാൻ പറയാ ഒന്ന് തിരുമ്പിക്ക കാ നല്ലോ നല്ലൂണ് സോപ്പ്പൊടിട്ട് തിരുമ്പിക്കാണ്ട് ഞാൻ എടുത്തു വെക്കും കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഇടുമ്പോ ആമണം ആ മാക്സി മാത്രം വേറെന്നും മണക്കലില്ല അത് എന്താ അങ്ങനെയാവോ
ആഹ് അത അങ്ങന തന്നെയാണ് ഇനിക്കരു ഡ്രസ്സ്ണ്ട് ആ ഡ്രസ്സ് ഭയങ്കരാട്ട് മണാണ് എന്നിട്ട് ഞാൻ അത് ഇടലന്നയില്ല
ഇച്ചാണെങ്കി ആകെ ഒരു മാക്സിണ്ടേ നമ്മളവിടക്ക കല്യാണത്തിന് അങ്ങനെയൊക്കെ പോയി വരുമ്പോ അതിട്ടാണ് കടക്കാന്ന് തോന്നൂലെ കുറച്ച നേരം
ആഹ് ഞാനല്ലേലും എപ്പളും മാക്സിയ ഇടല് എനിക്ക് വയ്യ
ഞാൻ മാക്സിഡൽ ഇല്ല
ആഹ ന്നെ എന്താ പ്രകൃതിയോട് ഇണങ്ങി അയിന്റെ സൗന്ദര്യൊക്കെ പുറത്ത് കാണിക്കുന്ന ആളല്ല ഞാൻ പിന്നെങ്ങനെ ന നല്ല ബാസന്തിൻറെ ആര് നടത്തില്ല പെരയുന്നക്കെ
ഉ ഉം അപ്പൊ എന്താ പറയാ അങ്ങനെയാണ് നമ്മളക്കെ പുറത്തറങ്ങുമ്പോൾ നമ്മളാണ് അങ്ങനെ അങ്ങനെ നടക്കാൻ പാടില്ല പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതെ നടക്കേണ്ടത്
ആതന്നെ
ഉം പെരീന്ന എല്ലാം ചെയ്യണ്ടത് നമ്മളൊക്കെ അയിന് എതിരായി ചെയ്യണ എന്നള്ളു
അതാണ് നമ്മള സ്വഭാവം
ഉം
അവിടെപ്പ ചൂടാ മഴയ ഐ മീൻ ചൂടാ ഇതാണോ തണുപ്പ എ വലിയ മഴയാ ഇല്ലല്ലേ ഇന്നും ഇന്നലെയൊക്കെ
ആഹ ഇന്ന് ഉച്ചക്ക്‌ ശേഷം അത്യാവശ്യം മഴപെയ്തിട്ടുണ്ടല്ലേ
ഉം ഉ ഉ ഉച്ചക്ക് ശേഷല്ല ഉച്ചന്റെ മുമ്പാണ് ഇവിടെ മഴ പെയ്തു ഉചക്കു ശേഷം
ഉം ഇവിടെന്ന് ഉച്ചക്ക് ശേഷ മഴ അങ്ങനെ തുടങ്ങിയത് ഉച്ചക്ക് മുമ്പ് ഇവിടെ നല്ല മഴ പെയ്തിട്ടില്ല
എന്നിട്ട് പുറത്തേക്കൊക്കെ പോയിനോ എങ്ങിട്ട് മാപ്പിളാര കുട്ടികളൊക്കെ ഇപ്പ പുറത്തു പോയിനോ
ഇല്ല ഒന്നാമത് ഇച് ഒഴിവില്ല എന്നാല് കഴിഞ്ഞ ഞായറാഴ്ച കുട്ടികള് വേറെ സ്ഥലത്ത് പോയപ്പ ഞങ്ങൾ രണ്ടാളും പോയിനു കേട്ടോ
എങ്ങനെ എങ്ങനെ ഒഴിവില്ലാക്ക എല്ലാത്തലും തലേം കുത്തി കയറ
എല്ലാത്തിലും ഒന്ന് തലേട്ടോക്കണ്ട
ആതാ ഇന്നുള്ളത് അപ പിന്നെ ഒഴിവിനൊന്നും പറയാനേ പറ്റൂല ജ്ജ് എന്താ പറഞ്ഞെ കഴിഞ്ഞ ഞായറാഴ്ച
കഴിഞ്ഞ ഞയറാഴ്ച കുട്ടേൾ ഒരു ഭഗത്തൂട് പോയപ്പോ ഞങ്ങളും ഒരു ഭാഗത്കൂടെ പോയി നീ പറയ
ഏതാണാ ഭാഗം
അതൊരു ഭാഗം
ഏ
പിന്നെ എന്തൊക്കെ കുഴപ്പൊന്നുല്ലല്ലോ
കൊഴപ്പൊന്നുല്ല എന്നായിക്കോട്ടെട്ടോ
ഉം, ആഹ്
ഉം, ന്നാ ഓക്കെ